ഓ കക്കിന്റെ വിശേഷങ്ങള്?
സുഗന്ധതന്നെ എന്താ സംസാരത്തിലൊരു ഒരു അതില്ലാത്ത ഒരു ഉഷാറില്ലാത്ത്
ഏയ് ഉഷാറില്ലായ്മ ഒന്നും ഇല്ല. അത് ഒരു യാത്രയെല്ലാം പോയി ഇങ്ങനെ വന്നതായിരുന്നു. അപ്പ അതിന്റെ കാര്യങ്ങളോ അതിന്റെ വിശേഷങ്ങളെല്ലാം ഒന്ന് പങ്ക് വെ വിചാരിച്ചിട്ട് വിളിച്ചതാന്ന് കൊറേ നാളായില്ലേ വിളിച്ചിട്ട്. അപ്പൊ ഈ
യാ യാത്ര പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണേ. യാത്ര പോയി വന്നാൽ പിന്നെ രണ്ടു ദിവസത്തിന് ഭയങ്കര ക്ഷീണായിരിക്കും.
ആ അതന്നെയാ പ്രശ്നം നമുക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല പിന്നെ ഈ കു ട്ടിയോളും മക്കളെല്ലാം കൊണ്ട് പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവര് അല്ലാ ഈ തണുപ്പെല്ലാം അടിച്ചട്ടുണ്ടെങ്കി
ഓ ഓ അവരെ കരച്ചില് വേറെയും ഛർദ്ദിക്കുന്ന വേറെയും യാ യാത്രകൾ നമ്മള് എൻജോയ് ചെയ്യണേ നമ്മള് ഒറ്റ അങ്ങനെ ഇങ്ങള് തമ്മിലുള്ള നമ്മള്ഈ പ്രാരാബ്ദ റ്റൊന്നും കൊണ്ട് പോകരുത് മക്കളെക്കെ ഇട്ടിട്ട് നമ്മളെ പ്രായ പ്രായക്കാരും കൊണ്ട് എൻജോയ് ചെയ്ത് പോണം ഞ എനിക്കങ്ങനെ യാത്ര ചെയ്യാണെങ്കില്
നമ്മള് ഞമ്മടെ ചങ്ങായി ആ യാത്രയിൽ നമുക്ക് ഒരുപാട് കാര്യ ര്യങ്ങള് പറയാൻ വേണ്ടി പറ്റും. നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് കുട്ടികളെ മാത്രം നോക്കീയാ മതിയല്ലോ. ഈ കുട്ടികളേം മക്കളെയൊന്നും കൊണ്ട് പോകുവാൻ ചെലപ്പങ്ങ് സാധിക്കൂല. അവര് ക്കും രോഗാവും നമുക്ക് രോഗാവും അവര് പറ്റൂല നമ്മുക്കും പറ്റൂല. ഈ കുട്ടികളെല്ലാം ചെറിയ
ഈ യാത്ര എന്ന് പറഞ്ഞാ നമ്മൾ ആസ്വദിക്കാനായി പോണത് അത് ഈ ഇങ്ങനെ ഈ ഇവരുട കരച്ചിലും പിഴിച്ചിലും എനിക്കി പറ്റൂല അങ്ങനെ.
അതന്നെയാ. എന്നു വെച്ചാല് അത് വേറെ രു രസം ഇത് വേറൊരു ബുദ്ധിമുട്ട് അത് വലിയ കാര്യം ഇല്ല. എന്നാലും ന നമുക്ക് സ്ഥലം കാ പറ്റില്ല എൻ്റെ ഇത്താത്ത എപ്പഴും പറയുന്ന കാര്യ കുട്ടികളെയും മക്കളെയും കൊണ്ട് പോയി കഴിഞ്ഞാ നമുക്ക് സ്ഥലം ആസ്വദിക്കാൻ കൂടി പറ്റി അവര്ക്ക് ചോറ് കൊടുക്കലും അവര്ക്ക് മൂത്ര ഒഴിപ്പിച്ചിട്ടും അവര്ക്ക് അപ് പ്പികഴുകികൊടുത്തിട്ടന്നെ നമ്മള് സമയം പോവും നമ്മള് ആ സ്ഥലം കണ്ടോന്നോയ്ച്ചാ നമ്മള് പോയി എൻജോയ് ചെയ്തോന്ന് ചോയ്ച്ചാ നമ്മള് എൻജോയ് ചെയ്തന്ന് പറയാൻ കഴിയില്ല. ഫോട്ടോ എടുത്ത് മറ്റുള്ളവരുടെ മുമ്പില് ഹായ് ഇവര് നല്ല സൂപ്പറായിട്ട് ആടേം ഇവടേം പോകുന്നുണ്ട് രസി ക്കുന്നുണ്ട്. അവര് വിചാരിക്കും. പക്ഷെ നമുക്ക് ഇതൊട്ടും സന്തോഷിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഉള്ള കാര്യം അവരക്ക് അറിയില്ലല്ലോ. നമ്മൾ ഈ കുറേ തിരക്കുകളിൽ പെട്ടിട്ടില്ലേ ചില എന്റെ വീട്ടന്നെല്ലാം പോകുന്ന സമയത്ത് എങ്ങനെയാ വച്ചിട്ടുണ്ടെങ്കില് അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിക്ക. എന്റെ ഇത്താത്താൻ്റെ വീ ട്ടില് ഭയങ്കര കഷ്ടാ. എല്ലാ സാധനം ഇണ്ടാക്കിയിട്ട് കൊണ്ടുപോണം. വീട്ടിന്ന് ചോറ് കാര്യങ്ങളെല്ലാം ഇണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് അതൊരു രസം തന്നെയാന്ന് പക്ഷെ അന്നേരത്തും പണി വരുന്നത് നമുക്കന്നല്ലേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇണ്ടാക്കി ആടെന്ന് കൊണ്ടുപോയി ആടുന്ന് ഇതെല്ലാം കഴുകി വെച്ച് എല്ലാരുക്കും കൊടുത്ത് എല്ലാം നമ്മുക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട് വരു ന്നത്. നമ്മള് ഒരു യാത്ര ആ അത് മാത്രല്ല എടീ നമ്മള് അവരെ പോലെ തന്നെ നമ്മളും ഒന്ന് റെഡിയായിട്ട് ഇരിക്കണം എന്നല്ലേ നമ്മള് വിചാരിക്കുന്നു. ഒന്ന് നമ്മള് സ്വതന്ത്രമായിട്ട് നമ്മ യിരിക്കണം അപ്പൊ അതിന് നമുക്ക് ഈടത്തെ എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നാ പോരേ എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് എല്ലാം ഇതായി ഫുഡ് ഭക്ഷണോ നമ്മളെല്ലാം പുറ ത്തന്ന് കഴിച്ചിട്ടില്ല. ആ നമ്മള് കൊറ ഒന്ന് ഒന്ന് നമുക്ക് ഒരു പുതിയ ഒരു ആ ഞങ്ങളും ഭക്ഷണം അങ്ങനെ പുറത്തുന്നാ കഴിക്കാ അപ്പൊ ഇവളിങ്ങനെ പറയുന്ന സമയത്ത് ഞാനും
അത് വെറുതെയാ അതെങ്ങനെ വെറുതെ ഭക്ഷണം ചീത്തയായി പോവും. അങ്ങനെയൊക്കെ കൊറേ പ്രശ്നങ്ങൾ വരും. ചെലേ നമ്മളാ ചൂടില് അങ്ങനെ വെക്കുന്ന വരേ. പിന്നേന്ന് പറഞ്ഞ പ്പോ ഇഷ്ടം നല്ല രസാണ് അപ്പ് അപ്പൊ നമ്മക്ക് കൊറേ ടൈമ് കൊറേ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ടൈം വേസ്റ്റാവും. ആ
ആ അതെ ഭക്ഷണത്തിന്റെ കാര്യം മാത്രല്ല നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോവാണെങ്കി നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം അവിടെ നിക്ക എന്നാ മാത്രേ നമുക്കതൊന്ന് സന്തോഷിച്ച് നമുക്കത് മനസ്സിലേക്ക് എടുക്കാൻ കഴിയുള്ളൂ. കാരണം ന നമ്മളാണേ ഒന്ന് പോയി നമ്മളപ്പത്തേക്കും ക്ഷീണിച്ചു പോവും അപ്പൊ നമ്മളൊരു റൂമല്ല എടുത്ത് നമ്മളെ ഒന്ന് ഫ്രഷായി വീണ്ടും ഞാൻ ഒന്ന് കുളിച്ച് റെഡിയായിട്ട് രാവിലെ ഉറങ്ങി എണീച്ചിട്ട് വീണ്ടും പുറ സ്ഥലംകണ്ട് അങ്ങനെ തിരിച്ചിട്ട് വീട്ടിലെത്താം ഒന്നോ രണ്ടോ ദിവസം എങ്ങനാണെങ്കിൽ അവിടെത്തന്നെ നമ്മു നമ്മള് റൂമ് എടുത്തിട്ട് തന്നെ നിക്കണം. അല്ലങ്കി ആ അതെ അന്നാലാ ആ യാത്രേന്റെ ഒരു രസം കിട്ടുകയും ചെയ്യോ? നമുക്കൊരു ക്ഷീണവും ഇല്ലാതെ അവിടുന്ന് ഒന്ന് പോയി കുളിച്ച് റെഡിയാകുമ്പതന്നെ ആ ഒന്ന് നമ്മൾ റെഡിയാവും.
വയനാടെക്കെ എന്താ ഭംഗി ഇപ്പം മഞ്ഞ് ഈ സമയത്ത് പോകണം. ഞാൻ പറഞ്ഞ് കോ മഞ്ഞ് മൂടിട്ട് ഒന്നും കാണാൻ കഴില്ലല്ലോ? എല്ലാ ഭംഗിയന്നല്ലോ ഇപ്പൊ കാണാൻ.
ആ ഞാനിതുവരെ ഞാൻ കൊറെ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് വയ ഞാൻ പോയിട്ടേയില്ല ഞാൻ ഒത്തിരി എപ്പോഴും വിചാരിക്കും. വയ വയനാടും പോയിട്ടില്ല ഇടുക്കിയും പോയിട്ടില്ല. ബാക്കി അത്യാവശ്യം
ഇടുക്കിയിൽ ഞാൻ പോയിട്ടില്ല. പക്ഷെ വയനാട് നല്ല അടിപൊളി ഞാൻ ഇടക്കിടക്ക് പോകും വയനാട് എന്ത് രസാന്ന് അറി എനിക്ക് എത്ര പോയാലും മതിയാവില്ല അവിടെ എത്രോ പിന്നെ അതുപോലെ എത്ര പോയാലും കണ്ടാലും മതിയല്ലേ. പലപലേ സ്ഥ ഫുള്ള് കാടല്ലേ?
ആ അതെല്ലാർക്കും പറയുന്ന് നല്ല രസാന്ന് നമ്മള് പോകുന്ന വഴിയില് കൊരങ്ങമാരെല്ലാം ഉണ്ടാവും. അങ്ങനെല്ലാം പറയുന്ന കേക്കാം. പക്ഷെ ഞാൻ ഇതുവരെ അത് എനിക്ക് പോവാൻ വേണ്ടി പറ്റിയിട്ടില്ല.
ഊ ഞാൻ തോന്നുന്നു എല്ലാരും ഒരു ഊട്ടിവാ ഊട്ടിവാ വല്ല ഭയങ്കര സംഭവാ. പക്ഷേ ഊട്ടിനെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട് വയനാടാണ്.
ഞാൻ ഊട്ടിയും പോയിട്ടില്ല. ഊട്ടിയും പോയിട്ടില്ല. ഞാന് അത്യാവശ്യം അല്ലാണ്ട് ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളാം പോയിട്ടുണ്ട് കാസർഗോഡ്, മംഗലാപു ഉടുപ്പി ആ പിന്നെ പാലക്കാട് നെല്ലിയാമ്പതി പോയി
ഞാൻ പിന്നെ ഒരുവിധ സ്ഥലങ്ങളൊക്കെ തെണ്ടി കറങ്ങിയിട്ടുണ്ട്.
ആ ഞാനും വയനാട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളിപ്പ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകവാൻ വേണ്ടിട്ട്കിട്ടില്ലേ. അപ്പം വയനാട് ആരു ഉണ്ടായില്ല. ണ്ട് അവളെ കല്യാണത്തിന്റെ സമയത്ത് പോകാനും പറ്റിയില്ല. ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് അവന് ചെറിയ പ്രായമായിരുന്ന അപ്പോ പോകാനുപറ്റി
ആ ചെറിയ കുട്ടികളെ കൊണ്ട് ഒന്നു ലോങ് നമ്മക്ക് യാത്ര ചെയ്യാൻ പറ്റൂല
ഇനിയിപ്പ എന്റെ ബ്രചങ്ങായിന്റെ കല്യാണം വരുന്നുണ്ട്. ആലപ്പുഴ വെച്ചിട്ടാണ്. ആലപ്പുഴ ഞാൻ പിന്നെ രണ്ടു മൂന്നു പ്രാവശ്യം പോയിട്ടുണ്ട്.
ആലപ്പുഴ നല്ല സ്ഥലത്തല്ലേ കുട്ടനാടും ഗ്രാമങ്ങളും ആ വയലുകളൊക്കെ എനിക്ക് പിന്നെ ഇഷ്ടാ. ഞാൻ പാലക്കാട് പോയില്ലേ? പാലക്കാട് പോകാൻ ഭയങ്കര ഇഷ്ടാ. കാരണം അവിടെ പഴയ ഒരു ഗ്രാമീണതയാണ്.
പാലക്കാട് കൊറെ പ്രാവശ്യം പോയിട്ടുണ്ട്.
ആ അത് ഇങ്ങനെ ഞക്ക് ഇങ്ങനെ കാണും. ഓരോ റീൽസിൽ കാണും അപ്പൊ കാണും. എനിക്ക് ഭയങ്കര ഇഷ പക്ഷേ ഈ പാലക്കാടേക്ക് ഒന്ന് യാത്രചെയ്യുന്നെ അവിടെ വയലുകളും
ആ നല്ല രസമാണ്കേട്ടോ. കാണാൻനല്ല രസമാണ്. പക്ഷെ ആൾക്കാര് ഇപ്പോഴും ആ ഒരു കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാ അവരെ മനസ്സ് എപ്പോഴും ആ തൊണ്ണുറുകളിലാണ് ഇരിക്കുന്നത് ഇപ്പോഴും അവര് തീരെ മുന്നോട്ട് ആ പക്ഷെ ജീവിച്ചുതുടങ്ങുന്ന സമയത്ത് ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടാ കാരണം എന്റെ ഭർത്താവിന്റെ വീട് അവിടെയാണ്. ഇപ്പോ അവിടെ താമസിച്ചു വരുന്ന സ്ഥലത്ത് നമുക്ക് ഭയങ്കര ഇതായിട്ട് മനസ്സിലാവും കാരണം അവക്ക് ഒന്നും ഒന്നും ചെയ്തേനുണ്ടെങ്കിൽ ശരിയാവൂല്ല അങ്ങനത്തെ ആൾക്കാരാണ്. ഭയങ്കര എന്താ പഴയ ചിന്താഗതിയിലുള്ള ആൾക്കാര് അവര് ആ നാട് എങ്ങനെയാണോ അതുപോലെ തന്നെ അവരെ മനസ്സും. പക്ഷെ നാട് കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയാണ്. അ നാട് കാണാനും ആസ്വദിക്കാനും മാത്രം നല്ല രസമാണ്. നമുക്ക് എപ്പോഴെങ്കിലും പോയി നിന്ന് ഒന്ന് ആസ്വദിച്ചിട്ട് വരാൻ വേണ്ടിട്ടാണെങ്കിൽ നല്ല സ്ഥലമാണ്. നമ്മള് എപ്പോഴെങ്കും പോുന്നവ രുല്ലാം നല്ല സ്നേഹംമായിരിക്കും അവരിക്കും പക്ഷെ നമുക്ക് വീട്ടിലേക്ക് ഒരു മരുമോളായിട്ടെല്ലാം ക കേറി ചെന്ന് കിട്ടുണ്ടെ തീർന്ന്
ആ അങ്ങനത്തെ ഒരുല്ലെ പക്ഷെ പുറമോടി നമ്മുക്ക് കാണുമ്പോ ഭയങ്കര ങ്ക ഓരോ പ പഴ ഓട് വീടുകളും വേലികളും അതും എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ പഴ പഴയ കാലഘട്ടത്തിലൂടെ ഭയങ്കര ഇഷ്ടം ഈ ഗ്രാമീണതയും അതും അതൊക്കെ ആ
പണ്ടത്തെ വേലികളും അങ്ങനെ്പ്പാന്റെ വീട്ടിലേക്ക് എത്തുന്നത് നല്ല ഉള്ളിലേക്ക് ് കേട്ടിട്ടുണ്ടാവും സീതാർ കുുണ്ട് വെള്ളച്ചാട്ടംെല്ലാം കേട്ടിട്ടുണ്ടാവും കൊല്ലംകോട് കേട്ടിട്ടില്ലേ കൊറെേ വീഡിയോ ഇടങ്ങാറില്ലേ പണ്ടൊന്നും ആര ചെരിഞ്ഞു നോക്കാത്ത സ്ഥലമായിയിരുന്നു ഇപ്പൊ നല്ല സൂപ്പർ ആയിട്ട്
ഇപ്പൊ ഇെ ആളുകൾക്ക് കൂടുത ആളുകൾക്കൊക്കെ ഇങ്ങനെ പിന്നണ്ട് ണ്ടാമതി ഈ പയതിലേക്കുള്ള ഒരുരിതുണ്ട്നെ ഇത് കാന്തായിട്ട് എനിക്ക് അങ്ങോട്ട് യാത്ര പോകാ അങ്ങനെ പറയും പാലക്കാട് ഒന്നും പോയിവര അവിടത്തെ എങ്ങനെയാണ് ഒന്ന് കാണാനുണ്ടാവൂല
അടിപൊളിയാട്ടോ പാലക്കാട് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എവിടെ ഒരു വയലിനൾ അടുക്ക് നിന്ന് പോയി നിന്നിട്ടുണ്ടെങ്കിലും അതിന് ഒരു പ്രത്യേക ഭംഗി ങ്ങ ആസ്വദിക്കൻ വേണ്ടി പറ്റ പിന്നെങ്ങനെയും എടുന്ന് നോക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് മലനിരകളും കാണാൻ വേണ്ടി പറ്റുംപിന്നെ അത്യാവശ്യം പാലക്കാട്ടിലെ ബല്ലാം അപ്പുറ ഇപ്പു തമി്നാട് ബോർഡർ ആണെങ്കില ഇപ്പുറത്തെ തൃശൂരിന്റെ ബോർഡർ ആണെങ്കിൽ എല്ലാത്തിലും നമുക്ക് ഈ മലനിരകളും് പുഴകളുംല്ലാം എന്റെ വാപ്പാന്റെ വീടിന്റെ തൊട്ട് താഴത്തെ പുഴയായി രുന്നെ ഏ 'കുളപുഴല്ല കുളായിരുന്നു കുളത്തി ത്തിന്റെ സൈഡിൽന്ന് നോക്കിയിട്ടു നമു ആ സീതാർകുണ്ടിന്റെ വലിയ മലനിരകളൊം കാണാ വേണ്ടി പറ്റും പിന്നെ നോക്ക എല്ലാ ദൂരത്ത് പാഠം നല്ലൊരു രസ കാണാൻ വേണ്ടി
ചൂട് കാലത്ത് ഭയങ്കര ചൂടായിരിക്കുവല്ലോല്ലേ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് പാലക്കാട് ജില്ലയിലല്ലേ
ചൂട്കാലത്ത് ആ ജില്ല അടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം അത്രയും ചൂടായിരിക്കും നമ്മൾ ബാക്കി ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ മലങ്കാറ്റിൽ നിന്ന് അടിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ക്കത്‌നമ്മൾ കറുത്തു പോകും നമ്മളെ ആ നമുക്ക് സ്കിന്നിന് ചേരാതിരുന്നാൽ തന്നെ നമ്മൾ ഭയങ്കര വെള്ളായി നമ്മുടെ മുഖത്തെല്ലാം കുരുവെല്ലാം വരാൻ തു -
അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അ ഓമ്പ അവള് പറയും ഭയങ്കര ചൂടാണ് ഇവിടെ നിക്കാൻ ആ വില്ല നോമ്പില് സമയത്തൊക്കെ നോമ്പും ഇത് വന്ന സമയത്ത് ഭയ ഭയങ്കര ചൂടായിരുന്നു എ പറയും എന്തായാലും വേണം എനിക്കന്ന് അവിടെ കണ്ടാൽ മതി കാണാൻ ഭയങ്കര അത്ര ആഗ്രഹണ്ട്
സമയത്ത് പോണം ഒരു ജൂൺ ജൂലൈ സമയത്ത് ത്ത് പോണം കാരണം അന്നേരത്ത് മാത്രം അവിടെ ഒന്ന് ഒതുങ്ങിയ സമയുള്ളൂ അത് കഴിഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ചൂടായിരിക്കും നമ്മള് പൊള്ളുന്ന പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആ മല മലയിൽ നിന്ന് അടിക്കുന്ന കാറ്റുണ്ടാവല്ലോ നമുക്ക് ശരിക്കും അറിയാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഒരു ആ അത് നമുക്ക് പറഞ്ഞറി ക്കാൻപറ്റില്ല കാരണം ഇപ്പൊ എന്റെയല്ല ഞാൻ കണ്ണൂരാ ഉള്ളത് ഇപ്പൊ കണ്ണൂരില്ലന്ന് പറഞ്ഞാ നാല് സൈഡും ബീച്ചാ അപ്പൊ നമ്മക്ക് അത്യാവശ്യം വരുന്ന കാറ്റിൽ തന്നെ ഒരു തണു തണുപ്പുണ്ട് അവിടെ വിക്കുന്ന കാറ്റ് റ്റേ ചൂടുകാറ്റ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അതു വായിട്ട് ഇങ്ങനെ പോവാൻ വേണ്ടിട്ട് ഭയങ്കര ജീവിച്ച് പോവാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാപിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് വേറെ വഴിയില്ല അവരെ സ്ഥല അവിടെയാണ് അവര് ജീവിച്ചിട്ട്നെ ങ്ങനെ പോവുന്നതാണ്ഈ തമിഴ്നാട്ടിലെ സെയിം അവസ്ഥതന്നെയാണ് എന്നാ വെച്ചു ണ്ടെങ്കില് പയങ്കര ചൂടാന്ന് ഇവിടത്തേനക്കാളും ചൂടാന്ന് അവിടെ പിന്നെ അവിടുത്തെ ആൾക്കാരെ നിറവെല്ലാം കണ്ടി കുറച്ച് ഡാർ ക്ക്ആയിട്ട് ഇരിക്കുന്ന തന്നെ ഈ
ആ അത് തന്നെ
സൂര്യന്റെ വെയില ആ കൂടിട്ടാണ് പിന്നെ അവിടൊന്നും ആൾക്കാരങ്ങനെ പുറത്തിറങ്ങും ചെയ്യീല്ല ആ അത്യാവശ്യം ആൾക്കാരെല്ലാം ഇങ്ങനെ വലിയ വലിയ കമ്പനികളില് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ പോയി വരുന്നല്ലാ ണ്ട് പുറത്തുള്ള ആൾക്കാര് പിന്നെ കളറിനെ കുറിച്ചിട്ടൊന്നും അവരത്ര വല്യ ഇതല്ല അപ്പൊ പിന്ന അവർക്കതൊരു
വല്യ പ്രശ്നംന്നും ഉണ്ടാവൂല്ല ഞാനിങ്ങനെ ഓരോ റീൽസൊക്കെ കാണും അന്നേരം ഇവൻപറയും എനക്കീ ഭയങ്കര ഇഷ്ട യാ ത്രകളിൽ കാടും കുന്നും വയലും അങ്ങനെയൊക്കെ ഇണ്ടാവില്ലേ
ആ പിന്നെ നമ്മള് വല്യയ വല്യയ യാ ത്ര പോണംന്നന്നുല്ല നമുക്ക് അത്യാവശ്യം കൊറച്ചൊരു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ദൂരത്തേക്ക് ഒരു കുറച്ച് നല്ല പാട്ട് ല്ലാം ഇട്ടിട്ടൊരു ഓ ബസ്സിലങ്ങ് പോയിട്ട് തിരിച്ച് വന്ന് നമ്മള് ഒരു പുതി പുത്തൻ ഉണർവ് നമുക്ക് കിട്ടും
ആ പിന്നെന്താ സ ആ ഒ രു സമാധാനമാണ് ഈ യാത്രകൾ ചെയ്താ തന്നെ മനുഷ്യന് ഒരു മനസ്സിനൊരു ഉണർവ്വ് ഉന്മേഷ ഷക്കെ ണ്ടാവും അതൊരു തെറാപ്പിയാണ് യാത്രകളുംന്താ ഒരു തെറാപ്പിയാണ്
നമക്ക് നമക്ക് അത് തന്നെ ഒരു ചികിത്സയാണ് ശരിക്ക് ക്ക് പറഞ്ഞാല് നല്ലരു ചികിൽസയാണ്ഞാന് ഇത്ഇപ്പ വിളിക്കാ മേ ഒരു മിനിറ്റ്
ഓക്കെ ശരി